ഹലോ
ഹലോ
ഹലോ
ഹലോ കേക്കാൻ പാടില്ലെ
ഹലോ
കേൾക്കത്തില്ലേ
ആഹ് ഇപ്പഴാ കേൾക്ക ത് കേക്കാൻ മേലായിരുന്നു
അതെയോ
ആം
ആ സ്റ്റാർട്ടിങ്ങില് ഞാന് ഇവിടെ ഈ കോഴിക്ക്
അതെയോ കഞ്ഞിയാണോ അതോ
ആ ചോറ് വെച്ച് കൊടുത്തത് ഇരിപ്പുണ്ട് അപ്പൊ ഒരു സെക്ഷൻ കോഴീനേ വലക്കാ ഉള്ളിലിട്ടേക്കൂ അല്ലേ അടുത്ത സെക്ഷൻ വെളിയിലുണ്ട് അപ്പോ വെളിയിലുള്ളതിന പുറത്തേക്ക്‌ കേറ്റിട്ട് അകത്തുള്ളതിനെ പുറത്തേക്ക് വിട്ടു അപ്പോ ഈആഹ് ഈ കൂടിനകത്ത് ത്ത് വെച്ചിരിക്കുന്ന തീറ്റ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോ ഈ വെളിയിലുള്ളത് അത് തിന്നോണ്ടിരിക്കും അപ്പോൾ അതെല്ലാം തീർത്തിട്ട് വേണം അതിനെ പിടച്ച് അടയ്ക്കാൻ
അതെയോ അതിന്റെ വയർ നിറച്ചിട്ട് വേണം കൂട്ടി കേറ്റാൻ
ഉം ഇന്നത്തെ ഏ അഞ്ച് മണി ആറ് മണിയാകുമ്പത്തേനും ഫുഡ് ഫുഡല്ലാം കൊടുത്തിട്ട് കേറ്റിയടയ്ക്കും കൂട് അടയ്ക്കും പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പത് മണി പത്ത്മണിയൊക്കെയാകുമ്പം അപ്പഴേ തുറക്കുള്ളൂ രാത്രി കൊടുക്കൂല രാത്രി നമ്മളൊന്നും കഴിക്കാറില്ലല്ലോ
ആ അതുപോലെ തന്നെ കോഴികൾക്കും നേരത്തെ കൊടുത്ത് അവരുടെ വയറ് നിറച്ചിട്ട്
ആഹ് ആഹ് അത് തന്നെ അപ്പോഴേ ഉള്ളൂ രാവിലെ വരെ അവർ പിടിച്ച് നിക്കുള്ളു അപ്പൊ നമ്മള അങ്ങനെ ല്ലെ ആഹ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ സെപ്പറേറ്റ്
ആഹ്ആഹ് ആ
വെള്ളം പാത്രത്തിലാക്കി അകത്തും വെച്ചിട്ടുണ്ട് പുറത്തും വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആവശ്യത്തിന് ആ ആവശ്യത്തിന് കുടിച്ചോളും അപ്പം നമ്മളായാലും അങ്ങനെ തന്നെയാണ് എന്ത് വെച്ചാ വൈകുന്നേരം നേരത്തെ ഫുഡ് കഴിക്കാന്നുള്ളതാണ്
അത് ശരിയാ നമ്മുക്കും ഹെൽത്തിന് നല്ലതല്ലേ
ആഹ് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംങ്ങെങ്കിലും വരണം
അത് ശരിയായി ഇത് ഇവിടെ ഞാനൊക്കെ കഴിക്കുന്നത് പത്ത് മണി പത്തര പതിനൊന്ന് മണിക്ക് രാത്രി
ആഹ് അപ്പൊ അതിന് കുഴപ്പം ഇല്ല നേരം വെൾത്ത് എഴുന്നേറ്റ് ഒരു പതിനൊന്ന് മണി ആ സമയം കഴിയുമ്പോഴേ ഉള്ളൂ ഫുഡ് കഴിക്കുകയുള്ളൂ
ആഹ ഇത്
ആഹ് അപ്പൊ അങ്ങനെ ആകുമ്പ കറക്റ്റ് ഫാസ്റ്റിങ് ഇത് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്
ഇത് അങ്ങനെല്ല രാവിലെ ഏഴ് മണി ഏഴര ആവുമ്പോ ചായ് ഇത് സാധാ ചായ കുടിക്കും പാൽ ചായ കുടിക്കും
അപ്പൊ എന്നാ ചെയ്യണംന്ന് വെച്ച് കഴിഞ്ഞാൽ വൈന്നേരം ഏഴുമണിയാകുമ്പോൾ ഫുഡ് കഴിക്കല് നിർത്തണം പിന്നെ കഴിക്കരുത് അപ്പൊ കറക്റ്റ് ഫാസ്റ്റിംഗ് ആമ്പോ
ഏഴ് ഏഴര ആവുമ്പ പാൽ ചായ കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാം വിട്ടിട്ട് വന്ന് പയ്യേ ഒരു സമാധാനത്തോട് കൂടിയേ കഴിക്കുള്ളൂ
ആഹ്
അപ്പം കഴിക്കത്തുള്ളൂ
ഈ മനുഷ്യൻന്ന് പറഞ്ഞാല് ശരിക്കും ഒരു സൗരജീവിയാന്നാ പറയുന്നത് സൗരയുഗത്തില് സൗരജീവിന്നല്ലേ പറയുന്നേ അപ്പം നമുക്ക് മറ്റ് മൃഗങ്ങൾ അതിനൊരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ എല്ലാ മൃഗങ്ങളാണെങ്കിലും അന്നേരം അവര് ആറ് മണി ആകുമ്പോത്തേനും അവരുടെ ഫുഡ്ല്ലാം ആവശ്യത്തിന് കഴിച്ചിട്ട് ഈ കോഴി ആണെങ്കിൽ ഈ മണ്ണും കല്ലും ഒക്കെ വെശക്കാതിരിക്കാൻ വേണ്ടി വയറ് ഫുള്ള് ആക്കിയിട്ടാണ് അത് കൂട്ടിലേക്ക് കേറുന്നത് രാത്രി വെശക്കാതിരിക്കാൻ എന്ന് പറഞ്ഞവരാണ് എല്ലാ മൃഗങ്ങളും അപ്പം നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുഡ് കഴിക്കണേന് കുഴപ്പമില്ല വൈന്നേരം ഒരു ഏഴ് മണി മാക്സിമം ഏഴ് മണി ആമ്പൊ ഫുള്ള് കഴിച്ചേക്കാണ് രാവിലത്തെക്കും കൂടി ഉള്ളത് എന്നേച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുക അതാണ് വേണ്ടത് താഴെ എന്തൊക്കെ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് ഇപ്പോ
ഡ്രാഗൺ ഫ്രൂട്ട് എന്താ പൂത്തു കായ്ച്ചു പൂത്തെന്നല്ല കായ്ച്ചു
ആഹ അത് ശരി
മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഞാൻ ആഹ് മൂന്നെണ്ണം കണ്ട്
ഏഹ്
ആഹ് പിന്നെ ഉം എന്നാ വെണ്ടക്ക കാചിക്കുന്നുണ്ട് ഉം ഏഹ് ഇത് മറ്റേ ആ സാന ത്തിന്റെ പേരെന്നാ ഫാഷൻ ഫ്രൂട്ടിന് കായ് ഇല്ലാത്തു കൊണ്ടേ അത് ഉം മുറിച്ച് കളഞ്ഞു അത് ആഹ മുറിച്ച് കളഞ്ഞു അങ്ങോട്ട് വാടി നിക്കുന്ന് ആഹ്
വേറെ വേറെ എന്തൊക്കെ ചെയ്യുന്ന്
ഒരു കമ്പടുത്തുണ്ട് ഇതിന്റാത്തൊന്ന് കുത്ത് ആഹ് വേറെ എന്താ വെണ്ടയ്ക്കാ ഒണ്ട് കോവ കോവലുണ്ട്
ഉം
പിന്നെ പിന്നെ എന്താ വഴുതനങ്ങ വഴുതന വഴുതനാ പച്ചമുളക്
ആഹ് പിന്നെ എന്നാ ആഹ പച്ച പയറ് അങ്ങന്ത്ത കൊറേ എണ്ണം ഉണ്ട് കൊറേ
എല്ലാം ആവശ്യത്തിന് ഉണ്ടാവുന്നുണ്ടോ
ആഹ് ആവശ്യത്തിന് ഉണ്ടാവുന്നുണ്ട്
കടകളിൽ കൊണ്ടേ കൊടുക്കാറുണ്ടോ അത്
ആ അത്രക്കുള്ളതൊന്നും ഇല്ല വീട്ടിൽത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാം ആഹ് വീട്ടിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം
അത് ശെരി ആഹ് അത് മതിയല്ലോ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി എടുക്കാലോ
കഴിക്കാം നമ്മള് നട്ട് വളർത്തിയ നമ്മുടെ സാധനം കഴിക്കാവല്ലോ
ആഹ് അതുമല്ല കടകളിൽ നല്ല വിലയും അല്ലേ
ആഹ് കട ഇപ്പൊ ഭയങ്കര പച്ചക്കറിക്കും എല്ലാം വില കൂടിയല്ലോ
വിലക്കയറ്റവാ ആ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഉം ഉം കെമിക്കൽസ്
ഉം അപ്പം
ഉം
വളങ്ങൾ ജൈവവളവല്ലേ ജൈവവളങ്ങളല്ലേ ഉപയോഗി ക്കുന്നത് അതുകൊണ്ട് നല്ലതല്ലേ
നല്ല
ജൈവവളം
പിന്നെ
ജൈവവളം ഉപയോഗിച്ചുള്ള എന്താ പച്ചക്കറി ആ ടേസ്റ്റും ഉണ്ട് കേട്ടോ
ആഹ് ആഹ് രുചി ഉണ്ടല്ലേ
ആഹ്‌ ടേസ്റ്റ് ഉണ്ട് അത് നമുക്ക് മനസ്സിലാകും കഴിക്കും വെച്ച് കഴിക്കുമ്പഴേ ഉം വ്യത്യാസം മനസ്സിലാവും
ആഹ്‌ അങ്ങനെയ ചെയ്യണ്ടത് ഒരു അതിന് ഒരുപാട് സ്ഥലവും വേണ്ടല്ലോ കുറഞ്ഞ സ്ഥലത്തിനുള്ളില് നമുക്ക് ആഹ്‌ ചട്ടിയില് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയൊരു ശ്രദ്ധ കൊടുത്താ മതിയല്ലോ
ആഹ്‌ അത് നന്നാ വെള്ളം ഒഴിക്കുവേയും എന്താ അതിന് വളം ഇടുകയും അപ്പോ അയിനെ അതുപോലെ നോക്കണം കിട്ടാൻ അതിന്റെ ചൊവടൊക്കെ കെളച്ചും പെറക്കിയും നന്നാ നോക്കാനുണ്ട് അതിന്റെ പുറകെ നടക്കണം പണിയുണ്ട്
ഉം നന്നായിട്ട് ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് പരിശ്രമിക്കേണ്ടി വരും
ആഹ്‌ അല്ലെങ്കിൽ അത്രയില്ല നമുക്ക് സാധനം വേണോന്നുണ്ടെങ്കിൽ പക്ഷെ എങ്കിലും നട്ട് കഴിയുമ്പോഴത്തേക്കും വാ അതന്നെ അതാ പറിക്കാൻ നമുക്ക് നല്ല ഉത്സാഹം അല്ലേ
അതെ അതെ നമ്മടെ അധ്വാനത്തിന്റെ ഫലമാണല്ലോ എന്നുള്ള ഒരു
ആഹ്‌ നമുക്ക് നടാൻ ഒരു മടിയാണെങ്കിലും ആഹ്‌ നടാനൊരു മടിയാണെങ്കിലും ന ട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇത് പറിക്കാൻ ഭയങ്കര ഇഷ്ടവാ
ആഹ്‌
മക്കൾക്കാണേലും അങ്ങനെയല്ലേ മണ്ണൊക്കെ വാരാനൊക്കെ മക്കൾക്ക് കയ്യില് മണ്ണാവൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടക്കേടാണെങ്കിലും പറിക്കാൻ നല്ല രസവല്ലേ മഞ്ഞളും ഉണ്ടെന്ന് തോന്നുന്നു മഞ്ഞള് മഞ്ഞള് പിന്നെ നട്ടോന്ന് അറിയത്തില്ല പറിച്ചായിരുന്നു
അതെയല്ലേ
ആഹ്‌ പറിച്ച് പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ചാ നല്ല മഞ്ഞളല്ലേ
ആഹ് നാടൻ മഞ്ഞള് കിട്ടും മറ്റേത് കെമിക്കലായിട്ട് വരുന്നതാണല്ലോ ആഹ്‌ മാ മായം ചേർത്ത വരുന്നേ ആഹ്‌ ശരിയാ അത് ഉം
ഇതാകുമ്പോ നമ്മുടെ സാനം തന്നെ നമ്മള് കൊടുത്ത് കഴുകി വരി പൊടിപ്പിച്ച് നമ്മൾ കഴുകുന്ന പോലെ കഴുകത്തും ഇല്ലല്ലോ
ആഹ്‌ അതെ അതെ അതെ അതെ
നല്ല വൃത്തിക്ക അപ്പൊ കിട്ടുകല്ലേ സാധനം കിട്ടത്തില്ലേ
അത കിട്ടും ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം
ആഹ്‌ ധൈര്യമായിട്ട് ഉപയോഗിക്കാാം നമ്മുടെ ശരീരത്തിന് നല്ലതാതല്ലേ
ഉം
ഉം അങ്ങനെ എനിക്ക് പിന്നെ ചാ ചായ കുടിച്ചോ
ഹലോ
ഏഹ്‌ കേക്കാൻ മേലായിരുന്നോ
ഇടയ്ക്കൊ ഒരു കോളുകേറി വന്നു അത
ആഹ്‌ ആഹ്‌ അങ്ങനെ
ആഹ്‌ ആഹ്‌
ചായകുടി കഴിഞ്ഞോ
ചായ കുടി കഴിഞ്ഞില്ല ചായ കുടിക്കാൻ സമയം ആവുന്നേ ഉള്ളൂ നമ്മള് അതാണ് പറഞ്ഞത് ഉച്ചക്ക് ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ വൈന്നേരം ആ ഇച്ചിരി ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നും കഴിക്കണ്ടല്ലോ
അഹ് ശെരിയാ
ലേറ്റ് ആയിട്ടെന്ന് വെച്ചാ ലേറ്റായിട്ട് ആഹാരംന്നല്ല ഉദ്ദേശിച്ചേ താമസിച്ച് കഴിക്കുവ അല്ല നേരത്തെ കഴിക്കുവാണെങ്കി
ആം
ഏഹ് പിന്നെ ഏഹ് രാവിലെ വേറെത്തെ കൊഴപ്പം ഇല്ലല്ലോ അങ്ങനെ കഴിക്കാൻ നോക്കാം അപ്പൊ ഈ വൈകുന്നേരം ഇടയ്ക്ക് കഴിക്കൂല
ആഹ്
ആറ്നേരം ഒന്നിച്ച് ഒര് ആഹ് ഒരു ഏഴ്മണിയൊക്കെ ആവുമ്പോ കഴിക്കാം ഒര് ഏഴര എട്ട് മണിയൊക്കെ ആവുമ്പോ
ആഹ്
പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പുമണി പത്തുമണിയൊക്കെ ആകുമ്പഴാണ് കഴിക്കുന്നത് അപ്പൊ ഒര് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടും
ആഹ് അത് ശെരിയാ അത അങ്ങനെ കഴിക്കണതല്ലേ നല്ലത് കഴിക്കണം എന്നാ പറയ്ന്നേ പക്ഷേ ഇപ്പേ ആരു അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതാണ് ഏറ്റവും നല്ലെ ഇന്ന് മഴ ഒണ്ടായിര്ന്നോ
ഇന്ന് നല്ല വെയിലായിര്ന്നുട്ടോ മയ രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്കൂൾ ടൈമിൽ ഒരു മഴ പെയ്തേ ഒള്ളു
ആഹ് ഇവിടെ രാവിലെ ഒര് ഏഴ് മണി ഏഴേകാലയപ്പ ഴ്ത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി പോയിട്ട് പിന്നെ മഴ പെയ്തേയില്ലന്ന് നല്ല വെയില്‌ വേനക്കാലം പോലെ കെട ക്ക്ന്ന സൈസ് വെയില് എത്ര ദിവസ ത്തെ തുണി ഒണ്ടായിര്ന്ന് അതെല്ലാം ഒണക്കിപ്പറ്ക്കി എല്ലാം എടുത്ത് മട ക്കി വെച്ചിട്ടെണ്ട്
ആയിപ്പോ ഏഹ് വെയില് വരുമ്പത്തേനും നല്ല ചൂടാ എത്ര മഴ പെയ്തെന്ന് പറഞ്ഞ് ട്ട് കാര്യന്നുല്ല
അഹ് ശെരി എത്ര ആഹ് ചൂട് കൂടുതലാ പിന്നെ അതു അല്ല ഈ വല് ജൂൺ മാസന്നൊക്കെ പറയുമ്പോ നല്ല മഴക്കാലം പ്രതീക്ഷിക്കുന്നല്ലെഅത്രയും മഴ കാലന്ന് പറയാനൊന്നും ഇല്ലാത്ത പോലെ
ആഹ് മഴ കൊറവാന്ന് തോന്നുന്നു ഇപ്രാവശ്യം
ഉം ആയിരിക്കും കൊറവായിരിക്കും എങ്ങനെയാണോ എന്താണെങ്കിലും ഒറ്റ അടിക്ക് മഴ ഒത്തിരി പെയ്ത് കഴിയുമ്പഴ്ത്തേക്കും വൻ നാശനഷ്ടങ്ങള അല്ലെണ്ടാകുന്നുദു--ൻ ബന്ധങ്ങളല്ലേ ഉം അതുകൊണ്ട് അങ്ങനെ യവല് പാസ് അതുകൊണ്ട് എന്നം ഇതൊന്നും ഇല്ലാത്തെയ തല്ലോ ഒത്തിരി കുത്തി ഒള്ള എട വിട്ടൊള്ള മഴക്കയാ നല്ലെ
നല്ലത് അയിനി പ്പം കൊറചോ സത്തേക്ക് എടവേള ണ്ടെന്ന് തോന്നുണു ഏ കാലാവസ്ഥ ഒരു മാറ്റം കണ്ട്ണ്ടേ ആ അത് കഴിഞ്ഞിട്ടെ ഇനി പെയ്യോള്ളായിരിക്കും
അറിയാപാടില്ല
അവിടെ എങ്ങനെയാ ഇത് കാണ്ന്നെ ഫുട്ബോള് കാണ്ന്നെ വേൾഡ് കപ്പ്
അറിയാമ്പാടില്ലല്ലോ ഇവര് രണ്ട് മണിക്കൊക്കെ ആയോണ്ട് എങ്ങനെ ആര് കാണും അള്ളക്കറിയാം
കാണലില്ലലേ
ആഹ ആഹ എങ്ങനെയാന്ന് അറിയാമേലല്ലോ ന്റെ കാര്യങ്ങള അറിയത്തില്ല രണ്ട് മണിക്കാന്നറിയാം ആ രണ്ടു മണിക്കൊക്ക ആരെക്കൊണ്ട് പറ്റും ഒറക്കൊളച്ചിര്ന്ന് ഹഹ കാണാൻ
രാവിലെ ഏഴ് മണിക്കൊക്കെ ണ്ട്
അതെയോ ആ സമയന്നും സമയം ഇല്ല മക്കളെ വിടലൊക്കെ അല്ലെ
ഏഴരയ്ക്കും സമയല്ല
ഉം അത് ശരിയാ തെര ക്കുള്ള സമയം വരാവില സമയം
ഉം
ആ ന്നാ ശരി എന്നാൽ ഞാൻ വെക്വാ ഓക്കെ ന്നാ
ആ ഓക്കെ എന്നാൽ പിന്നെ
ഏ